ഹലോ അഹ് കേൾക്കുന്നുണ്ട്
ആഹ് അഹ് മഴ ഉണ്ടായിന്നോ?
ഇല്ല ഇല്ല മഴ ഇന്നും മഴ പെയ്തിട്ടൊന്നുംല്ല പക്ഷെ ഇങ്ങനെ ഇരുട്ടായി ഇങ്ങനെ നിൽക്കുകയാണ് മഴ കാലാവസ്ഥ അങ്ങനെ മഴ പെഴിയ എന്നുള്ള ഒരു കാലാവസ്ഥയിലാണ്ണള്ളത് അങ്ങോട്ടൊക്കെ എങ്ങനെയാണ്
ഞങ്ങൾക്ക്പ്പം ഈ ഒരു അഞ്ച മണി കഴിഞ്ഞപ്പോത്തേനും ഭയങ്കര മൂടിക്കെട്ടി വലയ മഴ പെയ്യോന്ന് കരുതി പക്ഷെ പക്ഷ ഒന്ന് ചാറ ഒന്ന് പോയി എപ്പോഴും ഇങ്ങനെ തുള്ളിത്തുള്ളിയായിട്ട് പെയ്തോണ്ടിരിക്കുവാണേ
അതെല്ലെ ആ അതന്നെ അതിന്റെറെയക്കെ ഒരു കാറായിരിക്കും ഇങ്ങോട്ടും ഏയ് ചെറിയ അഹ് അതെയല്ലേ ഇടിയൊന്നും ഇല്ലേങ്ങോട്ട് ഉ വെള്ളൊക്കെ ആയോ?
ആ വെള്ളത്തിന് കുഴപ്പമല്ലായിരുന്നു വെള്ളം കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോഴ ആയരുന്നു
അതെല്
ആഹ് വെള്ളത്തിന് അങ്ങനെ വല്യ ബുദ്ധിമുട്ടില്ല നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും വേനലായാലും ഉണക്കായാലുവേ ഉം മക്കളക്കെന്തെയ്യ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
പറഞ്ഞോളൂ കേൾക്കാണ്ട് ആഹ് കേൾക്കുന്നുണ്ട്
ഇടക്ക് എന്തോ ഉ കേൾക്കാത്ത പോലെ വന്നില്ലേ
ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്
പണ്ട എരിക്കക്ക് ഒന്നും മിണ്ട ഒന്നും കേക്കത്തില്ല ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ലായിരുന്നു
ആഹ് ങ്ങോട്ട് നല്ല ക്ലിയർ ഉണ്ട് എന്തോ റേഞ്ചിന്റെ കുഴപ്പായിരിക്കും ഇവിടെണ്ട് കളിക്കാണ് ആ ഇളയാളും കളി ണ് ഉറങ്ങി എണീട്ട് കളിക്കാൻ പോയിട്ടുണ്ട് ആ ചായ കുടിച്ചോ
ആ ചായോടിയൊക്കെ നാല് മണിക്കേ കഴിഞ്ഞു
ആഹ് എന്തൊ കടി എന്താ
കടി ഇത് കൊണ്ടുവന്നായിരുന്നു വടയൊക്കെ കൊണ്ടുവന്നായിരുന്നു പരിപ് വട ഉഴുന്നോടൊക്കെ കൊണ്ടന്നായിരുന്നു പുറത്തന്ന് വാങ്ങിയതാ അങ്ങനെ ഇടക്ക് വാങ്ങലുണ്ട് ആഹ് പിന്നെ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലടോ കേക്കാൻ പറ്റുന്നില്ലേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേടാ